ഒ ആഹ് ഒന്ന ലടായികയുടെ ഞാൻ ആഹ് ഒരു പഴയ സിനിമ കണ്ടോണ്ട്കിടന്നതായിരുന്നു
ആഹ് ഏത് സിനിമ മണിചിത്രതാഴ് ഓഹ് നമ്മളെ ശോ ആഹ് ഓ അതൊരിക്കലും ആ ശോഫനേടല്ലേ ശോഫനേടാ മകർത്ത് ആഹ് പാട്ടിന്റെ ഉം അതിന്റെ ഇപ്പോഴും നമുക്ക് അത് മറ
പറ്റത്തില്ല ആഹ് അല്ലേലും പണ്ടത്തെ സിനിമകൾ തന്നായിരുന്നെടെ നല്ലത് ഇപ്പഴത്തെ സിനിമകള് വെച്ച് നോക്ക ക്കുമ്പോഴത്തേനെ അന്നത്തെ സിനിമയ്ക്ക് കഥയൊണ്ടായിരുന്നു നമക്ക് അത് കാണുമ്പം ആഹ് ഒരു ഫീലിംഗ്സ് നമുക്ക് കിട് ഇപ്പെഴത്തെ സിനിമയും ഏഹ് സിനിമകൾ ഇപ്പെഴത്തെ നല്ലതില്ലന്നല്ല ഏഹ് എന്നാലും ആഹ് പൂരിഭാഗവും പഴേ സിനിമകൾ തന്നേ ആരുന്നു
മാ നല്ല സിനിമയാണ് അടിപൊളി സിനിമ തായിരുന്നു പഴേ നമ്മുളത് നിറ് നിറ ഉണ്ടല്ലോ
ആ നിറം ആഹാ
നും ശാലിനിയും ട്ട അഭിനയിച്ച പിന്നെ അ ഏഴ് ഏറ്റവും ഇതാ ഇതാകാശ ദൂത്.
ആഹ്
സൂപ്പറ് സിനിമയ. ല്ലായ്രുന്നോ, അയിൻ്റെന്നെ ഇപ്പന്നെ എന്തല്ലാം നമുക് ഷോട്ട് ഈ ഫോണിനകത്തക്കെ ഷോർട്ട് വീഡിയൊള് ഇപ്പൊ അതിന്റെ ക്കെ ഇതുണ്ടെല് കുഞ്ഞുങ്ങളെ കൊണ്ട് അക്ന പിന്നെയക്ക അ റീൽ ആഹ് സൂപ്പർ സീനാ, ആ കരയാത്തവരും കൂടെ കര
കരഞ്ഞു പോവും. അല്ല പഴയ എന്നും മാ റ്റു കൂടുതലും പഴയ സിനിമയൊക്കെ തന്നെയാണ്. പഴയ സിനിമ ആഹ് മീശമാധവൻ, പിന്നെ നിറം ആഹ് പിന്നെ മഴത്തുള്ളിക്കിലുക്കം.
പിന്നില്ല കാട്ടിയാതി പഴയ ഒരു സിനിമണ്ടായിരുന്നല്ലോ, കലാഭം മണിയുടെ
അയ്യോ അതിന്റെ പേര് ഞ
നല്ലത്
പക്ഷേ നല്ല നടന്മാരായിരുന്നു. കലാഭമണിയൊക്കെന്ന് പറഞ്ഞാൽ വളരെ നല്ല നടന്മാരായിരുന്നു. എന്നും ച്ചെ നമ്മുക്കേ ഈ പുലിവാൽക്കല് അതിനകത്ത് നമ്മുടെ കൊച്ചിൻ ഹനീഫയൊക്കെ അഭിനയിച്ച ആഹ് ഒരു ഏത് റോളും അവരുടെയൊക്കെ കയ്യില് ഫ ഭദ്രമാണ്. ച്, അത്പ്പം കോമടി ആയാലും സീരിയസ് ആയാലും, ആ ഏത് റോളും അവരൊക്കെ ചെയ്യും. നല്ലതാണ്. ആ പിന്നെ അതുപോലെ തന്നെ തന്നെ മറ്റേ എന്തുവാണ് ഹെ ഹ്, ഒരുപാട് നല്ല സിനിമകളുണ്ട്. നമ്മുടെ ഈ ഇന്നസെന്റും ആഹ് പിന്നെ ആരരക്കെയാണ് ഈഹത്ത് ഹ് തിലകന അഭിനയിച്ച സിനിമകളൊക്കെ ഒണ്ട് ആഹ് നല്ല നടന്മാരായിരുന്നു അവരൊക്കെ ജഗദ ആഹ് ജഗതി ജഗതി
ആഹ് കാടിപുളിയല്ല നല്ല ഇതായിരുന്നു.
അതേ കണക്ക്തന്നെ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിള - പോന്നും പറഞ്ഞ് ഒരു ഫാമിലിയുടെ കഥ പറയുന്ന കണ്ട്
ഉം പിന്നെ മാണിക്കക്കല്ലെന്ന് പറഞ്ഞ ഒ- സിനിമ ഉണ്ടായിരുന്നു ഇല്ല പൃഥ്വിരാജിന്റെ ആ അത് അടിപൊളിയ നല്ല സീൻല്ല
ആ അതൊക്കെന്ന് പറഞ്ഞാ വിദ്യാഭ്യാസത്തിന്റെ കഥ പറയുന്നതാണ് വിദ്യാഭ്യാസത്തിന്റെ ഗവൺമെന്റ് വിദ്യഭ്യാസത്തിന്റെ കഥ പറയുന്ന ആഹ് ആഹ് എന്ന് വെച്ചാ ഒരു മാറ്റം ഇല്ലാത കടന്നിരുന്ന കാലത്ത് ന്ന് ആ ഒരു സ്കൂളിനെ അവർ എത്ര ത്തോളം ആ ഒരു അധ്യാപകന്റെ കഴിവ് കൊണ്ട്- കൊണ്ട് ആ പിള്ളേരെ അത്രയും വലിയ ഉയർന്ന നിലയിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊക്കെ- തന്നെ വലിയ അതും - നല്ലയൊരു മെസ്സേജാണ് നമുക്ക് തരുന്നത് നൽകുന്നത് പണ്ടത്തെ സിനിമകളില് - എന്തെങ്കിലുമൊക്കെ ഒരു നല്ല മെസ്സേജ് കാണുമായിരുന്നു
ആ ഇവിടേം ഏത് സിനിമ ഇറങ്ങുമ്പോൾ ചോദിക്കും മമ്മൂട്ടി- ടെയാണോ മോഹൻലാാലിന്റെ ആണോ പിന്നെ ദിലി അതൊക്കെ അങ്ങനെയുള്ള ഇതാ ഇപ്പൊ എന്ത് ഇപ്പല്ല അല്ല പുതിയ നടന്മാ ആഹ് പ്ലം
ഇപ്പോഴത്തെ ആഹ് പണ്ടത്തെ പാട്ടുക നമുക്ക് ആഹ് ഇപ്പോഴത്തെ പാട്ടുകളൊന്നും അങ്ങോട്ട് ഒരു ഇത് വരുന്നില്ല പക്ഷെ ഇപ്പോഴുള്ള മിക്കുള്ള മിക്കുള്ള സിനിമക്കതും പഴയ പാട്ടുകൾ റീമേക്ക് ചെയ്ത് വരുന്നത്
എല്ലാ ഈ റീലിനകത്ത് മൊത്തവും ഇത് തന്നാ
അവര്ടേതായ ഒരു സ്റ്റൈല് അവര് ഇതിനെ ഒന്ന്
ഉം പിന്നെ അറിയണം കനെന്നില്ല ആ ആല്ലോലം മറ്റേല്ല പാ ണ്ടായിരുന്നല്ലേ പഴേ പാട്ട് ആകോശം ആ ആകാശദൂതിലേക്കായി ആ സൂപ്പർ പാ ആ പാട്ടിന്റെ കണക്കെ ഒള്ള ഇപ്പം നമ്മളെ ഈ വൈകുന്നേരത്ത് സ്റ്റാർ സ്റ്റിങ്ങർ ഒക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ ഫുള്ളും പഴയ പാ പാട്ടുകളാ ഇപ്പം ഫുള്ളും പക്ഷെ അത് അമ്മളെ മക്കക്ക് കേട്ടോണ്ടിരിക്കുമ്പോ അവർക്കൊരിത് വരുത്തില്ല പക്ഷെ നമ്മക്ക്
അന്നാ പഴയ ഫീല് വരും നമ്മള് പഠിച്ചോണ്ടിരുന്ന സമയത്തൊക്കെ ഒള്ള
ജെ യൊള്ള
ആഡ് ചെയ്ത് ആ അല്ല പഴയ പാ ട്ട്കൾ തന്നെ ഇപ്പ ഡീജേ
മിക്സ് ചെയ്ത ആ പിന്നെ അമ്മള് അമ്മള്ന്നെ ഈ പുള്ളാര് തന്നെ ഇവിടെ കളിച്ച പ്പം തന്നെ
ആ
ഇത്കണക്കെ മിക്സ്ഡ് പാട്ടിട്ട് അതീല് പുതിയ പാട്ടിനേയുംകായി നല്ലേല്ലായിരുന്നോ പഴയ പാട്ടിന്റെ ആ ഡിജെ ഒക്ക സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു അതാ ഞാൻപ ഒന്നും പറ്റത്തില്ല നമ്മള് ആ പിന്നെ ഇ പ്പോന്ന് പറഞ്ഞാ എ പുതിയ നടന്മാര്
ആ പുതിയ നടന്മാര് മാത്രല്ല നടിമാരും പുതിയ നടിമാ അതുകൊണ്ടാണ് പക്ഷെ ചിലപ്പം ആഹ് ഇല്ല ഇല്ല ഇതിനകത്ത് എന്ന് പറഞ്ഞാലേ നമ്മുക്ക് ചിലപ്പം നമ്മുക്ക് അവരെ. അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ. പറ്റാത്തതായിരിക്കാം. നമ്മുടെ കാലത്തിലുള്ള നമ്മള് കണ്ട് ശീലിച്ചിട്ടുള്ളത് ഇവരൊക്കെല്ലേ, അപ്പം അവരെ നമ്മുക്ക് അങ്ങോട്ട്. ആ ഒരു ഇതിൽ നിന്നും ഇപ്പോഴത്തുള്ള നടീ നടന്മാരെ നമുക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ അവരുടെ ഇതിനെ നമു പെരുത്തപ്പെട പറ്റാ റ്റാത്തതായിരിക്കും പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അത് ഇഷ്ടമായിരിക്കാം, ആഹ് ആഹ് നല്ല സിനിമ നല്ല സിനിമ ഇന്നും ഇന്നും ആ സിനിമക്കൊക്കെ. നൂറിൽ നൂറ് മാർക്കാണ് ഇന്നും നമുക്ക്.
ഇല്ല അവള പേരെന്തായിരുന്ന് ഇല്ല കാല് വെയ്യാതെ അഭിനയിക്കുന്നേ നമ്മളാ എന്തോ അവള പേര്
അമ്പിളി ദേവിയോ
സിനിമല്ലായിരുന്ന ല്ലാ ആഹ് നമ്മള പൃഥ്വിരാജിന്റെ ആര്ന്നു ഉം നല്ല രസ നല്ല ല്ല അത് ആ സിനിമ കണ്ട നമ്മ കര ഞും പോകും അവള് കാല് വയ്യാതൊക്കെ അഭിനയ്
ആഹ് പിന്നെ അവരൊക്കെന്ന് പർഞ്ഞാ പഠിക്കുന്ന സമയത്തെ കലാപ്രതിഭയും കലാ തിലകൊക്കെ ആയിട്ട് ൾക്കാരാ നെയ്യും നവ്യാ നായരായാലും അമ്പിളി ദേവിയൊക്കെ ആയാല്യേ അവരൊക്കെ അവരുടെ കഴിവ് ആഹ് അവരെ താ കഴിവ് പ്പവരു അന്നേ തെളി
തെളിയിപ്പിച്ചന്നെ അവര് തന്നെ ആ സിനിമക്കാകത്ത് തന്നെ അഭിനയിക്കുന്നവര് തന്നെ അവര് തന്നെ അങ്ങ് വിവാഹം ചെയ്തു പോവുകയും ചെയ്യാ പിന്നെ അങ്ങനെല്ലേ ദിലീപും മഞ്ജു വാര്യർ അങ്ങനെ എത്രയോ പേര് വ്യ നായര് ആഹ് പിന്നെ ആഹ് പിന്നെ ആരായിര്ന്ന് ഇല്ല അങ്ങനെങ്ങനെ ആവുമ്പോ ഇപ്പം അവരേ ആരും പ്പം അഭിനയി ക്കാ വരുന്നില്ലല്ലോ ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞ ദിലീപി ടാ മഞ്ജു വാര്യർ മാത്രേ ഒള്ളൂ ഇപ്പൊ ഇതായി ഇങ്ങനെ വരുന്നത് ആഹ് അങ്ങനെ
പുതിയ പുള്ളാർക്ക് തന്നെണ് അവസരങ്ങൾ കൂടുതല് അല്ല നമ്മൾ അവസരങ്ങൾ പുതിയ ആൾക്കാർക്ക് കിട്ടണം പക്ഷെ അതിനനുസരിച്ചുള്ള കഥകളും കൂടെ കൊണ്ടു വന്നാൽ കൊള്ളായിരുന്നു പിന്നെ ഇപ്പൊ ഈ അടുത്ത സമയത്ത് തെഎറങ്ങേലും വാഴ നല്ല സിനിമയായിരുന്നു വാഴ നല്ല സിനിമകൾ ഇല്ലെന്നല്ല നല്ല സിനിമകളുണ്ട് അ് ചിരിയും കരയാനും ഉണ്ടായിരുന്നു കരയാനുണ്ട് ഞാനും കണ്ട ആ സിനിമ കണ്ട് ശരി ശരിക്കും പറഞ്ഞാ വെഷമം വന്ന്
ആ പിന്നെ പിന്നെ നമുക്ക് മെയിൻ നമ്മുക്ക് ഇതായി പോയിന്ന് പറഞ്ഞാ ഈ കല കലാഭവൻ മണിയുടെ നാടൻ പാട്ടുകളുണ്ട്
ആഹ് നാടൻ പാട്ട് ശരിക്കും പുള്ളിയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ട് ഒരു നല്ല പാട്ടുകാരൻ ആ ഒരു നല്ല നടൻ ആഹ് എന്നീ നിലകൾല് പുള്ളിയെ എന്നും മിസ് ചെയ് അല്ലാ ഈ നമ്മളിപ്പം മരിച്ച നെടുമുടി വേണു ആയാലും കൊച്ചിൻ ഹനീഫായാലും ആ കലാഭവൻ മണി ആയാലും ഇന്നസെന്റ് ആയാലും തിലകനായാലും അവരെല്ലാരും നല്ല അത് കെ പി സി ലളിത അവരെല്ലാരും നല്ല നടിമാരായിരുന്നു
പിന്നെ പിന്നെ നമ്മള്പ്പോ ഒരു കല്യാണത്തിന് തന്നെ പോയാ തന്നെ ആ ഒരു വണ്ടിയിലൊരു പാട്ടിട്ടാ കലാഭവൻ മണിയുടെ പാട്ട് അയ്നക് ത്ത് ഭൂരിപക്ഷം അയ്നക് ത്ത് ഇടുന്ന കലാഭവൻ മണിയുടെ പാട്ടായിരിക്കും അതേ കണകത്തെ ഒരു പാട്ട് നമ്മുക്ക് യാഎന്തോ അമ്മക്ക് ആ പാട്ട് കേൾക്കുമ്പം മാ അവൻ നമ്മളെ വിട്ട് പോവാത്ത ഒരു
ആഹ് തീരാണ് നമ്മള എപ്പഴും നമ്മളെ കൂടെ ഉണ്ട് എന്ന് തോന്ന് ല്ല അതുപോലെ തന്നെ നമ്മടെ നമ്മളൊക്കെ പഠിക്കുന്ന സ സമയത്ത് ആൽബം പാട്ട് ട്ടുകളും പൈ ങ്കര ഹിറ്റ്ല്ലായിരുന്നോ ഷാഫി കൊല്ലം ആ പിന്നെ തൻസീർ കൂത്തു പറമ്പ് സലീം കോടത്തൂര് അവരുടെ നല്ല നല്ല ആൾക്ക ബങ്ങളും നല്ല ആ നല്ല ജലാത്മാഗ്ന താജുദ്ദീൻ വടകര അവരുടെയൊക്കെ നല്ല നല്ല
ഒ അന്ന് ഇപ്പെന്ന പറഞ്ഞാ എല്ലാം കാണന്നത് നമ്മൾ മെബൈൽനത്തിട്ട് കാണ്ന്നു അന്നൊക്കെ നമ്മള കാസറ്റ്നല്ലേ നമ്മള് നടക്കുന്ന അത് ഒര് ആ അത് നമ്മള് പോവാ നേരത്ത് ത്തം പോയിന്ന് പറയും ആ അങ്ങനെ ആ അതൊരു പതിനഞ്ച് രൂപ കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ആ സീഡി തരുന്നത് പിന്നെ
അത് ഈ ഈ കൽബാണ ഫാത്തിമ എന്ന് പറയുന്ന ഒരു ആൽബം കാസറ്റ് എറങ്ങ്യ സമയത്ത് ത് എത്തറ എത്തറ ദിവസം ആ ഒരു പറ്റിന് വേണ്ടി എത്ര വീടുകളില് കേറിയെറങ്ങി നടന്നിട്ട് പിന്നെ എന്റെ മാമ ആ അത്രക്ക് ഞങ്ങള ഇവിടെ കെടന്നിങ്ങനെ ഇപ്പം ഈ പിള്ളേര് എനിക്ക് അത് പെട്ടെന്ന് അതാണ് കത്തിയിട്ടുള്ളത് ഈ വാഴ സിനിമ കാണണമെന്നും പറഞ്ഞു ഇവിടെ കിടന്ന് ആ എന്റെ മോള് കാണിച്ച ബഹളം അന്ന് നമ്മള് ആ ഒരു ക്യാസറ്റിനുവേണ്ടി കിടന്ന് കാണിച്ച്
കാണിച്ചിട്ടുണ്ട് പിന്നെ ഈ നമ്മളെ മേടിക്കാൻ ചെല്ലുമ്പോ പറയും ഇതോ ഇന്നടുത്ത് ഓട്ടം പോയിന്നിട്ട് നമ്മള് ചോദിക്കും അതെ ഇപ്പം കൊണ്ടുവരും ഉച്ചക്ക് കൊണ്ടുവരും ഉച്ചയ്ക്ക് ചെല്ലുമ്പോ പറയും അയ്യോ ഇതുവരെ കൊണ്ടുപോയില്ലെന്ന്, അവിടെ വിളിക്കുമ്പോ പറയും അത് അപ്പുറത്തെ വീട്ടുകാർക്ക് അങ്ങോട്ട് കൊടുത്തന്ന് പറയും എന്തോ നമ്മളെ. അങ്ങ് കാ
കാത്തിരുന്നു, ആഹ് പിന്നെ ഇത് വില കൊടുത്ത് വാങ്ങിച്ചു ഒന്ന്. അത് കണ്ടിട്ട് ഉള്ളത് പൈസ കൊടുത്ത ആ ഒരു ക്യാസറ്റ് വാങ്ങിച്ച്.
ആഹ് പിന്നെ നമ്മള് അന്നൊക്കെന്ന് പറഞ്ഞാല് പതിനഞ്ച് രൂപക്ക് അതു. എല്ലാരും കൂടെ മൂന്ന് രൂപ നാല് രൂ പിവിടും പിരുട്ട് വേടിക്കണം അതാണെങ്കിൽ ആ ഒരു സിനിമ നമ്മൾ കാണാം അത് തീരുന്നവരെ അതിൻ്റെ മുട്ടിയിരിക്കും
ആ പിന്നെ-
ഞായറാഴ്ച ദിവസം വെള്ളി നക്ഷത്രം മ് സൂപ്പർ സിനിമയാ അവള് ആ കൊച്ചില്ലല്ലേ വെള്ളി നക്ഷത്രത്തിലുള്ള കൊച്ചല്ലേ അന്നല്ലേ മരിച്ചു പോയത് ആ പിന്നെ അതേകണക്ക് തന്നാ- ഞായറാഴ്ച ഒരു ദിവസം ആവാൻവേണ്ടി നമ്മള്- കാത്തിരിക്കും സിനിമകൾ കാണാ അത് ദൂരദർശനില്ല നമ്മളെ വീട്ടിൽ- പോലും ടി വി ഇല്ല നമ്മള് ഒരാളെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ മഗരിബിന്റെ വാങ്ക് കേൾക്കുന്ന സമയാകുമ്പോ അയ്യോ